ആഹ് കേക്കുന്നില്ലേ?
ആഹ് കേക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ലത് കെടക്കാനായോ?
ഓഹ് കെടന്നു. മക്കൾ ഒ ഈ കെട്ന്നു. കെടന്നീല്ലേ സൗണ്ടക്കേ കേക്കുന്നു
ഏഹ് വിടെ കെടക്കന്ന്. മോള് ഒറങ്ങീട്ടന്നെ ഇല്ല ഓളൊറങ്ങണ്ടേ ചെർ ആഹ് ഒമ്പത് മാസായിട്ടൊള്ളു
ഉം ഞാൻ പത്തു മാസായൊന്നിനെ ഇപ്പൊ ഒറക്കിട്ടൊള്ളൂ.
ആണ് ല്ലേ. ഇത് ഒറങ്ങൂല്ല ഒറങ്ങി കിട്ടണേ കൊറേ പ ആഹ് അതന്നെ ഓലൊന്ന് ഒറങ്ങിയാലല്ലേ നമ്മക്കൊറങ്ങായുള്ളു.
ഉം അതെ പകലൊറ
പകലും കൊറവാണ് ഒർകൊക്കെ. ഞമ്മളട അട്ത്ത് കട്ന്നൊട്ത്താലങ്ങനൊറങ്ങും. അല്ലാന്നുണ്ടെങ്കില് കൊർച് ച്ചേരൊക്കെ ഒറങ്ങീട്ട് ഏഗണിച്ചു ഒന്നാമ ഒ ഒരു സൗണ്ട്
ഇല്ലെ
ആഹ് അതന്നെ ഒരു സൗണ്ടും കേക്കാൻ പറ്റൂലോക്ക്
ആഹ് ഇത് ആനെ പ്രശ്നം സൗണ്ടും പറ്റൂല ലൈറ്റും രാത്രി ലൈറ്റും പറ്റൂല
ഇബടെ ലേറ്റിന് പ്രശ്നല്ല പക്ഷെ സൗണ്ട്
ഉം
അട്ക്കളന്റെ എട്ത്തന്നെയാണേ റൂമ്. അപ്പൊ പിന്നെ നല്ല സൗണ്ട് ഇണ്ടാവും.
അഹ് ശരി. ഒരാള് ഉള്ളൂ
അല്ല മൂന്നാളുണ്ട്. അവളളെ പ്പമാരൊക്കെ കെട്ന്ന് ഓള് മാത്രേ ഉള്ളൂ ഇപ്പൊ കെടക്കാതെക്കന്ന് സ്‌കൂൾ ആയതുകൊണ്ടെയ് പ്പ എല്ലതും വേഗം കെടന്ന്ണ്
ആഹ് സ്കൂൾ ലീവ്ള്ളോസം ഉറങ്ങുല്ല കെ ജി ലാണ് ഓന് അതേപോൽ തന്നെ ഇന്നലങ്ങനെ കൾ കിടത്തി ഉറക്കി ഞാൻ പിന്നെ ഉറങ്ങാൻ വരൂല
എങ്ങനെ ആണ് സ്കൂളും കാര്യങ്ങളൊക്കെ അടുത്തിണ്ടോ ഇങ്ങളെ?
അടുത്ത് കൊർച്ച് പോണം ബസ്സിലാ പോവാ.
ആഹ് ബസ്ണ്ട്ല്ലേ. എപ്പളാ തിരിച്ചെത്ത എപ്പളാ?
മൂന്നരക്ക് എൽ കെ ജി അല്ലേ. മൂന്നരക്ക് വിടും മൂന്നേ മുക്കാലാവുമ്പോ ഇവുടെത്തും
ആയ് ശരി. അത് വല്ല്യ കൊഴപ്പല്ല്യ
ഉം
തന്ന വണ്ടിക്ക് പോണം പക്ഷെ ഇവല് സെക്കൻഡ് ട്രിപ്പ് ആയൊണ്ട് അഞ്ചര ആവും എത്താന് പിന്നെ ഓലൊന്നര മേലയ്കി ചായ കുടിയൊക്കെ കഴിയുമ്പോഴത്തേനും അടുത്തത് വീണ്ടും പഠിക്കാന് ര്ങ്ങ ഇരിക്കാനായി
ആഹ് അതെ
അതാണ് അവർക്ക് ദേ അത് ശനി ഞയാറാണ് ലീവ് ഇപ്പൊ ശനിയാഴ്ചപ്പൊ സ്കൂളും കാര്യങ്ങളും ഉണ്ടായോണ്ട് ഇപ്പോ ഇനി അത് ഉണ്ടാവൂല്ല
ആഹ് നമ്മക്ക അങ്ങനക്കെ ഫ്രീയില്ല. നമ്മക്ക് എപ്പളും ബിസി തന്നെ
അയ് ശരി ഇങ്ങളെന്താ വർക്ക് ചെയ്യുന്നുണ്ടോ
ഞാൻ വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ ഓൺലൈൻ ആയിട്ട് ഇങ്ങെനെ പഠിക്കുന്നുണ്ട് ക്കുന്നുണ്ട്
ഏതാ മോണ്ടിസോറിയോ അതോ
മോണ്ടിസോറി അം മോണ്ടിസോറി പഠിക്കുന്നുണ്ട് ഇപ്പം നാളെ എക്സാം ആണ് പഠിചൊക്കെ തൊട്ടൊക്കിട്ടില്ല മക്കളുടെ തന്നെ പഠിക്കാനുള്ളത് എന്താ ചേയ്യാ ടൈമ്
പടിപ്പിക്കലാ അതോ
പ്രാറ്റിക്കലാ ഫസ്റ്റ് ഫസ്റ്റ് സെമ് എക്സാാം ഇല്ലേ
ആഹ ആ ശരി
ഉം ഇങൾചെയ്തിരുന്നോ ഓ പറയണോ മോണ്ടിസോറി കൊറേണ്ട്
ഏ ഞാനും പഠിച്ച
രണ്ടാമത്തെ സെക്ഷന അറിയില്ല ഉം പഠിച്ചിണോ
ആ പ്രീ പ്രൈമറി അനിയന്നള്ളു അതിലോണ്ടല്ലോ അത്യാവശ്യം നല്ല വർക്ക് ഓരോന്ന് ഉണ്ടാക്കാനും താനം ചേറെ
ആഹ് അത് അവര് പറഞ്ഞു നമ്മളങ്ങനെ ചോയിച്ചു കഴിമ്പോ ഓര് സോറി ആയതോണ്ടാണോ അങ്ങനെ ചോദിച്ചട്ടോ അത് ഏത്പ്പം ഏതിപ്പോ ടി ടി സി പഠി ഞങ്ങൾ ഈ വർക്ക് ചെയ്യണംന്ന് പറഞ്ഞു അപ്പൊ ഏതാന്നല്ല ഏതാണെങ്കിലും അവ രണ്ടുമൂന്നു വർഷം
ഉം എല്ലാത്തിലും ഉണ്ട് അതിന്റേതായിട്ടുള്ളവർക്ക് വർഷത്തിന് മാറ്റണ്ടാവുന്നല്ലേ പഠിപിന്
ആഹ എന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അപ്പൊ
ഇല്ല ഞാനേ ഓ ഒരു വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളെ നോക്കാൻ പിന്നെ ഞാൻ കുഞ്ഞിന്റെ അടുത്തേക്ക്പോകേണ്ടി വന്നപ്പോ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്ത്. അപ്പത്തേക്കിനു പിന്നെ അവൾ ഉണ്ടായി ഇനിയിപ്പം ഇങ്ങനെ അതൊക്കെ ഒതുങ്ങിട്ടൊക്കെ നോക്കണം.
ആ അതെന്നെപ്പോ ഞാനും വിചാരിക്കുന്നത്. ഇവള് വലുതാവാതെ ഇപ്പം പുറത്തു പോയിട്ടൊന്നുചെയ്യാൻ പ പറ്റൂല്ല ഓൺലൈൻ എന്ത് നോക്കാന്ന് വിചാരിക്കുന്നുണ്ട്
ആ അന്നേരപ്പേന് ഓൺലൈനില് ഓൺലൈനിൽ തന്നെ ഒരു കുട്ടി ഒരു ടീച്ചർ എന്നുള്ള നിലക്കൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് കൊടുക്കാലൊ എന്റെ
ആ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഞാന്. ആ. എന്റെ അമ്മാന്റെ മോള് അങ്ങനെ പഠിച്ചിട്ട് ഇപ്പങനെ ഓൺലൈൻനിൽ ചെയ്യുന്നുണ്ട്. ക്ക് പോകാനുള്ള അനുമതി ഇല്ല ഹസ്ബൻഡ് അപ്പൊ പുറത്ത് ക്ക് പോവാൻ അനുമതി ഇല്ല ഹസ്ബൻ്റ് ഗൾഫിലാ അപ്പൊപിന്നെ ഓള് അങ്ങനെഓൺലൈനായിട്ട് പഠിപ്പിക്കാ
അതിലിപ്പം പൊറത്ത് പോണോന്ന് ആലോചിച്ചിട്ട്
ആ അതാണ്
ആ ഇന്നെന്തേ ചോറിന് എന്തേ കറി വെയ്ക്കാൻ എന്തേകിട്ടി?
ചോറിന് മീൻ തന്നെ മീനാ ഇഷ്ടം എല്ലാവർക്കും.
അങ്ങനെ കിട്ടുന്നുണ്ടോ ഇപ്പം?
ഏ?
മീന് കിട്ടുന്നുണ്ടോ? ഇപ്പൊ ട്രോളിങ് അല്ലേ?
ഓ മിന് കിട്ടുന്നുണ്ട്. ഇപ്പം ഫുൾ ചന്തയാണ് എപ്പോഴും ചന്തയാണ്. മീനിന് ബുദ്ധിമുട്ടൊന്നുംഇല്ല.
ഉം. ഇവിടൊക്കെ കിട്ടാൻ പണിയാ മീന്. മക്കളൊക്കെ എങ്ങനെ കഴിക്കുവോ മീൻ? ചില മക്കൾക്കു ഇപ്പൊ മീനൊന്നും പറ്റൂലല്ലോ?
ആ. ഉം. എന്റെ മകന് അതാഇഷ്ടം. മോന് അതാ ഇ ഷ്ടം മീന് ചിക്കനെ കാട്ടി ഇഷ്ടം മീനാ. ഞാൻ പിന്നെ ഡയ കുറച്ചു ദിവസായിട്ട് പച്ചക്കറിയൊന്നു തീരില്ല .
ആ അത് തന്നെ.
ഞാന് ഡെലിവറികഴിഞ്ഞശേഷം ഭയങ്കരം അപ്പഴേക്കും കൊറക്കാന്ന് വിചാരിച്ചി വണ്ണത്തേക്കാട്ടി കൂടുതല് ഇതാ വയറാ അപ്പ പിന്നെ
ആ വയറ് കുറക്കാന് ഇപ്പ എക്സസൈസ്ചെയ്താ മതി.
അതിന് മടിയാണ് പട്ടിണി കിട്ടാനാലും വേണ്ടില്ല. എക്സസൈസ് ചെയ്യാൻ എക്സസ് ചെയ്യാൻ ഭയങ്കര മടിയാ. ഇന്ന് ഇപ്പം വിചാരിക്കും തൊട്ങ്ങണം തുടങ്ങണമെന്ന്എവിടെ
അന്നെയാ എന്റെയും അവസ്ഥ. ഞാനും അങ്ങ് വിചാരി ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാം
സിസേറിയനായതുകൊണ്ട് വയറ് കുറഞ്ഞില്ല.
ആ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുല്ലേ?
ഉം. അതാണ്.
ഉം
അപ്പൊ പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോ ഇങ്ങനെ കണ്ടു വയറ് കുറക്കാൻ പറ്റു ആ പക്ഷെ അതൊന്നും അങ്ങനെ ഇത്ഇല്ല്യാ അയിന്റെ പരമാവധി ടൈയ്റ്റാക്കിട്ട് കൊഴപ്പില്ലായിരുന്നു
ഏ ശരി അല്ലേലു മൂന്നാമത്തെ കുട്ട്യോളാടാക്കുമ്പോ പിന്നെ എന്തൊക്കെ ഇഷ്യൂസ് ഇണ്ടാവല ഇൻക്കും ഇതെ അതെ പോലെ ഞാന് ഡെലിവറി കഴിഞ്ഞതിന്റെ ശേഷം എത്രോ പ്രാവശ്യം ലേബർ റൂമ്
ഫസ്റ്റ്ത്തൊക്കെ എല്ലാർക്കും ബുദ്ധിമുട്ട്ണ്ടാവും ഫസ്റ്റ്ത്തൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു ഇപ്പം മൂന്നാമത്തെ പറഞ്ഞ പോലെ
അത്തന്നെ ഞാനെക്ക കൊറേ അനുഭവിച്ച്ണ് കാരണം മുറിയായിട്ടും കൊറെ പോയി പോയി പോയിന്നമേ ഒന്നാമെ നമ്മള് അത് കഴിഞ്ഞ് അയിന്റുള്ളിന്ന് പൊറത്തിറങ്ങട്ടെ വിച്ചാരിച്ച് സലാത്ത് ല്ല
പിന്നെണ് രണ്ട് കുട്ടികൾ പ്രെവറ്റ് ആയിരുന്നത് അത് ഗവൺമെന്റി മറ്റേത് അയിന് അധികം ബുദ്ധിമുട്ടായി കൊഴുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉം
അതന്നെ
പ്പെട്ടെന്ന് അറിഞ്ഞിട്ടില്ലേന്നു പ്രസവിക്കുന്നത് വരെ അറിഞ്ഞു ഫുള്ള് ഫുള്ള് അറിയാൻ പറ്റ്ന്നെള്ളു ഏ
ഏ ഭർത്താവിന്റെ വീട്ടിനേന്യാക്കു പ്രസവം
ആ അത് പക്ഷെ ഞാന് ഹോം കേർ പോയി നിന്ന് നിക്ക്ണ സ്ഥലത്ത് പോയി നിന്ന് റെയ്ഞ്ചില്ലേ ഉം അങ്ങനെ പോയി നിക്കാണ് അപ്പം മോനത്തായിട്ടില്ലല്ലോ അപ്പ പിന്നെ
നിങ്ങളക്കെല്ല ഫുഡായിരുന്നോ
ആ കൊഴപ്പല്ല മൂന്നാലു നേരം ഫുഡെക്കെ ഇണ്ട് കൊഴപ്പന്നുല്ല ഒപ്പ നിക്ക് ന്നോര്ക്കും വരുന്നോര്കെക്കെ ഇണ്ടായിരുന്നു ക്വാളിറ്റി ക്വാണ്ടിറ്റിം
ആഹ് ചെലോൽക്ക് ഫുഡ് ശരിയായി കിട്ടാത്തതുണ്ടല്ലോ.
ആഹ് പറ്ഞ്ഞേക്ക വല്ല്യ കൊഴപ്പല്ല എന്നാലും നമ്മള്. ഇണ്ടാക്കുന്ന ആഹ് ഒരു ഇത്ണ്ടാവുല നമ്മുടെ വീട്ടില് ഇമ്മാര്ണ്ടാക്ക്ന്ന ആഹ് ഒരു ഇത് കിട്ടൂല.
അതല്ലേ നമ്മുക്കൊന്ന് സ്വസ്ഥതയിൽ നിക്കണന്നുണ്ടെങ്കിലൊക്കെ കഴിഞ്ഞ് പോരേലെത്തും മാണേ.
ആഹ് അതാ പറഞ്ഞത് ഒരു മാസാനിന്ന് ന്നാലും. ഒരു റാക്ക് കിട്ടൂല അങ്ങനെ.
ആഹ് അതന്നെ.
പിന്നെ മോനെത്ര ആയിട്ടില്ലോ പിന്നെ ഓലെ ഇതാക്കാനൊക്കെ ഞാൻ തന്നെ വേണം.
മ് ഹും ആഹ് ആൺ കുട്ട്യോക്ക് ആകൂമ്പോ ഒരു പ്രത്യേകാണ്.
ആഹ് വേറെ ആരിം കിട്ടൂല ഒന്നതേ ഇപ്പാണേ ഉപ്പാക്ക് ഇപ്പം വന്ന് നിക്കാൻ പറ്റോ ഉമ്മേ കൂടെ നിന്നെ.
ഉം എന്റൊങ്ങള വല്ല്യ ആങ്ങളൊക്കെ അങ്ങനെ ഓന് എന്ത്ണ്ടേലും. എടെ പോയിവരാണങ്കിലും റോട്ടുമന്നെ തെറ്ക്കും മ്മാ മ്മാ മ്മാ അത്ട് തരി ഇത്ട് തരി ങ്ങട്ട് ഓന് പെണ്ണ് കെട്ടിയപ്പം ഞങ്ങള് പറയേനി. ഇഞ് ഓന്റെ കാര്യക്കെ ഇജജാ നോ നോക്കണ്ട്യത്. ഇഞ്ഞ് ഒക്കെ എട്ത്തട്ത്തേക്കണ്ടി പറി ഇന്നാലും വരും ഇമ്മാ അതോടെമ്മ അതോടെ.
ഉം പെൺക്കുട്ടികളെ ബാപ്പിം ആൺകുട്ടികളക്കൈ ഇമ്മാരാണല്ലെ. വിളിക്കാത്യം ഉം.
അഹ് ഓൽക്കരു ശീയേ ഓലെ. ശീലാണ് ആഹ് ശീലങ്ങനെ പഠ്ച്ചു പോന്നോല്. അറിയാതാണ്ട് പറഞ്ഞ് പോവാണ്.
ഉം അങ്ങന് തന്നെയാണ് പെണ്ണട്ട്യാലും ആഹ് വിളി നിർത്തൂല ആഹ്. ആദൃള്ള വിളി നിർത്താൻ കഴിയൂല ചേലോൽക്ക്.
ക്കൊരു സമാധാനം ഉണ്ടാവൂലട്ടോ ഓന് ഇവിടെ ഇല്ലാത്തേനോട് ഇമ്മ ഇങ്ങനെ പറിം. ഇങ്ങനെപ്പോളും ഇങ്ങനെ വിള്ച്. ച്ച് വെരെയ്നി ഇപ്പം ഇല്ലാത്തപ്പോ ഒരു സുഖല്ല അങ്ങനെ പറിം.
ഏത് ഉം അത് ശെരിയാണ്. ഏ അവർക്കും ബുദ്ധിമുട്ട്. ആഹ് ഇമ്മാർക്കും ബുദ്ധിമുട്ടാണ് അവർക്കും മക്കൾക്കും ബുദ്ധിമുട്ടാണ്.
കേക്കുമ്പോ ഓൽക്കും എടങേറാണ്.
അതെ.
ഉം.
പിന്നെ വേറെന്തൊ
പിന്നെ കേരളത്തിലൊക്കെ നല്ല ടൂറും കാര്യങ്ങളൊക്കെ പോവല്ണ്ടോ?